ഹലോ എന്താ വിശേഷം
നല്ല വിശേഷാ ഫുഡ് കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ച് ഇവിടെക്കെടക്കാണ്
ക്കാറായോ അത് നേ നേരത്തെ കെടക്കുവോ
ആ നേരത്തെ കെടക്കും
അതെല്ലേ അപ്പൊ രാ ആ ആ ആ ആ ഞങ്ങള് ലേറ്റ് ആകും ആ ഫുഡൊക്കെ കഴിച്ചു അവിടെ എന്താ
ഇവടെ മീൻകറി പിന്നെ എരിശ്ശേരിന്നൊ എന്തോ പറയും ല്ലേ മറ്റേ മത്തങ്ങേം പയറും അത് പിന്നെ പൊരിച്ച മീനും
പൊരിച്ച മീനൊക്കെ ഇണ്ടല്ലോ അമ്പോ
ഉം പൊരിച്ച മീനില്ലാണ്ട് എനിക്ക് ചോറ് എറങ്ങൂല
എന്ത് മീനാ
ഇവിടതിന് കുടുതാന്ന് പറയും
ആ കുടുത ഞങ്ങൾ ഇവിടെ വാങ്ങിക്കും ഞങ്ങളതിവിടെ മൊളക് കറി വെയ്ക്കാ ചെയ്യും
ആ അതെ ഇവിടെ മീൻകറി മീൻകറി എന്താ ചെമ്മീൻ നാണ് മീൻകറി
ആ ആ അത് ശെരി പച്ച ചെമ്മീനോ
ആ
അ അ ആ ഞങ്ങക്കൊരു പച്ച ചെമ്മീനാപ്പൊ കിട്ട ട്ടല് കൊറവാ
അതെ ഞങ്ങക്കിവിടെ അടുത്ത് കടലായോണ്ട് നല്ലോണം
ആഹ ഇഷ്ടംപൊലെ കിട്ടും അത് ശെരി ഞങ്ങള് ചെമ്മീൻ കൂട്ടണന്ന് ആഗ്രഹണ്ടെങ്കിൽ ഒണക്ക ചെമ്മൻ വാങ്ങിച്ച് പടവലങ്ങിട്ട് മാങ്ങിട്ട് ചാറു
ആ ഒണക്കച്ചെമ്മീനെനിക്ക്ഷ്ടാ ചമ്മന്തി
ആഹ് ചമ്മന്തിയരക്കും. ഒരു മാങ്ങ ഇട്ട്.
ആഹ് ഞങ്ങളിയിപ്പോ ദേ ഇവിടെ. ബീച്ചിൽ പോയപ്പോ ചെമ്മീനൊക്കെ ഒന്ന് കൊറെ മേടിച്ചെന്. അച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ട്.
ആഹ് ചെമ്മീന് അച്ചാർ ഇടുല്ലേ, അത് ഞാൻ കഴിച്ചിട്ടില്ല ആഹ് ആഹ് അതെല്ലെ മീനച്ചാർ കഴിച്ചി നെ ഈ പാക്കറ്റിലൊക്കെ വരുന്നത് ആഹ്.
ഞങ്ങളെ ഫാമിലിൽ ഇവിടെ ബോട്ടുണ്ട്, അപ്പോ. ബോട്ടുകാരുടെ ചെമ്മീൻ ഇങ്ങനെ എടുക.
ശരി അതല്ലേ അത് ശരി സുഖായല്ലോ ചെമ്മീനൊക്കെ വല്യ വേലല്ലേ ഇപ്പൊ?
ക്ക് പോണം-
അതെല്ലെ അവര് വരണ സമയം നോക്കിട്ടില്ലേ?
അല്ലെങ്കില് അവര് വിളിക്കും നമ്മള്-
കടലൊക്കടുത്തോള കാരണം സുഖം ആണല്ലോ? സൺസെറ്റ് ഒക്കെ പോയി കാണാല്ലേ
ആഹ് ഞങ്ങ മിക്കേസം പോവാറുണ്ട് ബീ
ഉവ്വാല്ലേ അപ്പൊ അപ്പൊ കക്കക്ക് പുറ പോവല്ലേ?
ആഹ അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ എനിക്ക് വെള്ളം ഇഷ്ടാണ് പക്ഷെ പേടിയാണ്- ഇവിടെ എപ്പോഴാണ് കടല് കയറാന്ന് പറയാൻ പറ്റില്ല ആ നമുക്ക് ബുദ്ധിമുട്ടൊന്നില്ല പക്ഷെ എന്നാലും കടല് കയറണാ കാരണം വാണിങ്ങ്ണ്ട്-
ആ എറങ്ങാൻ പാടില്ല അ-
ആഹ് കടൽ നല്ലോണ്ണം ഇറങ്ങിയിരി ക്കാണപ്പോ- അപ്പൊ പെട്ടെന്ന് എടുക്കണത് എപ്പഴാന്ന് പറയാൻ പറ്റില്ല ഉം അതാരണം കക്കട പണിക്കൊന്ന ക വെറുതെ അവിടെപോയിങ്ങനെ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കക്കണ്ട് അപ്പൊ അതിന്റെ ആ അതൊക്കെ കണ്ടിരിക്ക പിന്നെ മണ്ണയിലൊക്കെ കളിക്കും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കുന്ന സാധനം ഐസ് ക്രീമോ ഉപ്പിലിട്ടതാ ആഹ് കൊറച്ച് വിപുലീകരിച്ച ആ
അതെല്ലേ ആ ആ അപ്പൊ ഹോട്ടല അടു അ മറ്റ റെസ്റ്റോറന്റ്
ആ റെസ്റ്റോറന്റും അതുപോലെ ആളുകളും അങ്ങനെ സാധനങ്ങളൊക്കെ
ടൊക്കെ കഴിച്ചേ
ആ ഞങ്ങള് മിക്ക ദിവസവും രാ രാത്രി പോവും നല്ല രാത്രി ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ വീട് വീട് കുഞ്ഞ് വീട് പോലെ
അതെല്ലേ ആ ആ അപ്പൊ പോയിട്ട് വരൂല്ലേ
കുറെ കുറെ ഇണ്ട് നമുക്കിരിക്കാൻ പറ്റണ ഹട്ട് പോലെ ആ അപ്പ രാത്രി ഒരു മണിയൊക്കെ വരെ ഞങ്ങ ഇരിക്കും അടുത്താണല്ലോ അപ്പൊക്കെ പോ അപ്പ സമാധാനമാരു അധികമാരുമിണ്ടാവില്ല അന്ന് ഉണ്ടാവും എന്നാലും നല്ല റ ണ്ടാവൂല്ല ആറ് മണിക്കൊക്കെ നല്ല
ആ ആ ശരിയാ സംസരിക്കുന്ന സമയത്തൊക്കെ നല്ല തിരക്ക് ക ഞാന ഒരു വട്ടാക വണ്ട ഇട്ടുള്ളൂ കടലട്ടോ
നത
ആ പണ്ട്ങ്ങ പഠിക്കണ സമയത്ത്ങ്ങ ടൂർ പോയപ്പോ അങ്ങനെ കണ്ടതാ
ആഹ ഞങ്ങളും വിചാരിക്കും എല്ലാവ ഇവിടെ ബസ്സിലൊക്കെ കടല് കാണാൻ വരും അപ്പൊ ഞങ്ങള് വിചാരിക്കും ഇവര് സിലക്ക് കടല് കാണവരും അപ്പ നമ്മ പിന്നെ എന്തൊന്നാണ് ഇങ്ങനെ മലകളൊക്കെ കാണാൻ പോണില്ലേ അ അതുപോലെ തന്നൊയിരിക്കും അവർക്ക് കടലന്ന് നമ്മൾ വിചാരി അവർക്ക് നമ്മ മല കാണാൻ ചൊല്ലുമ്പോ വിചാരിക്കും ഏ ഇത് മല ഇതിപ്പം കാണാനും
ശരിയാ ആ ഭയങ്കര കാണുമ്പം ഭയങ്കര ആവേശ നല്ല രസണ്ട്
കാണുമ്പോ ആ നമുക്കത് സമാധാനമായിട്ട് ഇരി ക്ക്യങ്ങനെ കൊറെനേരങ്ങനെ സമാധാനം. സമാധാനം കിട്ട്ണ
ആ ശരിയാ നല്ല സമാധാനാണ്. നല്ലശാ കാ റ്റൂണ്ട്
ആ ആ ഉച്ചക്ക് പോവുരുത്. ഒരു നാലുമണി ക്കി ശേഷം പൂവാ ഉച്ചക്കൊക്കെ ആണെങ്കിൽ പിന്നെ കരിഞ്ഞുപോവും ഞമ്മള് ആ
ത്താണെങ്കിൽ പിന്നെ ഓക്കെ കുഴപ്പില്ല.
പിന്നെ ഇവിടെ കാറ്റാടീടെ ഇടയിലിങ്ങനെ കുഞ്ഞ് എന്തോന്നാണ് കുഞ്ഞി കുഞ്ഞു കുഞ്ഞൂഞ്ഞാലുകളൊക്കെ ഉണ്ട്. കാറ്റാടി മരങ്ങളൊക്കെണ്ട്. നല്ലോണം ആ അപ്പം ആ
ആ അപ്പൊ നല്ല രസ യിരിക്കും കാണാന് അപ്പം നല്ല നയനമനോഹരമായി കാഴ്ച്
ആ നമുക്കിങ്ങനെ ഫോട്ടോ എടു ക്കാനും അങ്ങൻത്ത വൈബുള്ള സ്ഥലങ്ങളൊക്കെ.
ആ അത് ശരീ അപ്പം നല്ല രസാ.
ആ അങ്ങനെ ഫോട്ടോഷൂട്ട്.
ആവുമല്ലേ ആ ആ ആ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ വേണെങ്കിൽ അവിടെ സെറ്റ് ആക്കുല്ലേ.
ക്ലീൻ ചെയ്യണട്ടോ നമ്മളന്നെ നമ്മള് ആ പരി പരിപാടി കഴിയുമമ്പം ഇ ആദ്യക്കാരും ക്ലീൻ ചെയ്യുണ്ടായിരുന്നില്ല. പക്ഷേ അന്നിട്ട് പിന്നയിന്നാള് ഞങ്ങളെല്ലാവരും ഇവിടെള്ള കുറേപിള്ളേരും എല്ലാവരും കൂടെ ക്ലീൻ ചെയ്ത്. ഇനി അവിടെ ആരും വേയ്സ്റ്റിടാൻപാടില്ലാ ന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട്.
ആ ആ ആ ആ ശരിയാ ആ വേയ്സ്റ്റ് ഇട്ട് കഴിഞ്ഞാ
പോകുമ്പള് ക്ലീൻ ചെയ് ഇത് ക്ലീൻ ചെയ്ത് പോവും പിന്ന നമ്മൾ ഫോട്ടോ ഇട്ക്കുമ്പളായാലും ഭംഗിണ്ടാവൂല ബാക്ക്ഗ്രൗണ്ടിൽ
ആ ശരിയാ ആ സാധനങ്ങള് വേസ്റ്റ്ക്കെ കെട്ന്ന് കഴിഞ്ഞാ ബുദ്ധിമുട്ടണ്ടെ ശരിയാ അങ്ങനെ അപ്പൊ നിങ് മ് എല്ലാതരം മീനിക്കെ കാണാൻ പറ്റും
ഞാ മീനക്കെ ഈ കൂന്തല്, ഞണ്ട്,
ആ ഞണ്ട് അത് ശരീ സുഖായി ഞാന് ഞ എ ഞണ്ട് കണ്ടിട്ട്ണ്ട് കഴിച്ചിട്ടില്ല.
അതെ ആ നല്ലടേസ്റ്റാ ടേസ് റ്റാണ് പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാൻ പ പറ്റുള്ളൂ റെസ്റ്റോറന്റിലൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം
അതെ അത് ശരി. അങ്ങനെയാണ്ലേ ആ ആ ആ ഞാത് കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇതുവരെ ഞണ്ട് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട്ണ്ട് കൂന്തള് അതൊക്കെ വാങ്ങിച്ചി വച്ചിട്ടുണ്ട്
ഇവിടെ പിന്നെ പൊഴണ്ട് അടു കടലും പുഴേ ചേര്ണ സ്ഥലൊണ്ട് അപ്പോ കക്കൊക്കെ നല്ലോണം കിട്ടും
ആഹ് കക്കലേ അത് ശരി കല്ലുമ്മക്കായ ആഹ് കല്ലുമ്മക്കായ ഞാനിതുവരെ കണ്ടിട്ടേയില്ല കേട്ടിട്ടുണ്ട് പലവട്ടം
അതിന് കക്കനേലും വലിയ ഷെല്ലാ പിന്നെ പച്ചക് കളറായി
അത് ഷെല്ല് ഷെല്ലോട് കൂടി തന്നെ ഇരിക്കാണല്ലേ
ആഹ് കല്ലുമക്കായി അത് ഒന്നന്നാണ് പൊളിച്ചതും കിട്ടും
അഹ് ആഹ് അത്ശെരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടി കേട്ടിട്ടുണ്ട് ടി വി ഷോയ്ലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാന് എന്ത് സംഭവംന്ന്
ചക്കടെ ടേസ്റ്റ്ക്കെ തന്നേ കൊർച്ച് വെത്യാസങ്ങ കൊർച്ച് വൽപ്പണ്ടാവും
അതെലെ അത് ശരി ആ കുഞ് ഇതല്ലേ ഞാൻ കണ്ടിണ്ട് കഴിക്കില്ല ഞാന് ഞാന് ആ എന്താണോ ഇങ്ങനെ കാണുമ്പോ
ആ ഞാനും ബീഫ് ഒന്നും എൻക്ക് ബീഫ് പറ്റൂല ഞാൻ ബീഫ് ഒന്നും കഴിക്ക ക്കില്ല ചിക്കൻ കഴിക്കും മീന് മീന് എല്ലാ മീനും കഴിക്കൂല
അതെല്ലെ അ ശരി
ആ ചാള ഒന്നും കഴിക്കൂല
ചാ അതെ ആഹ് ആ ഞങ്ങൾ ചാള വാങ്ങിക്കും വറക്കും ആ ചെറുതാണെങ്കി പീരെ വെച്ച് കൂട്ടും എനിക്ക് ഏറ്റവും ഇഷ്ട- ഇഷ്ടട്ട് ചൂരൊക്കെണ്ണല്ലേ വാമാരായിട്ട്
ആഹ അപ്പൊ ഞങ്ങള് കഴിക്കില്ല ഞങ്ങളത് ഞാൻ ഇവിടെ അതൊന്നും മേടിക്കാറില്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല
അതെനിക്ക് ഭയങ്കര ഇഷ്ടം ട്ട വറുത്ത് കൂട്ടാനായിട്ട്
ഈ ആവുകോലി വൈറ്റ് കളർ വെള്ള കളർ ആവോലി
ആഹ് ആഹ് ആ അത് ശെരി ആവോലി
അതിന് കൊറച്ച് നല്ല വെല ആഹ കറുത്തത് വില കുറവിന് കിട്ടും മ
ആഹ് വെളുത്തതിന് പൈസ കൂടുതലാ ശരിയാ ഞങ്ങളിവിടെ കഷ്ണമീന കൂടുതലും മേടിക്കാ എന്നാലും ഇടക്ക് ഇങ്ങനെ ചൂര- എക്കേണ്ടി വരുമ്പോൾ എനികക്കൊരു ടെൻടെൻസി വരും വാങ്ങിക്കാ ൻ ഇടക്ക് ഞങ്ങള് വാങ്ങ- ക്കും വ- അതില് വറക്കും
ആഹ് എനിക്ക് വണ്ടന്നാണ് പൊരിച്ചമീന ഇല്ലാണ്ട് ചോർക - ഇറങ്ങുല ഇങ്ങനെ എന്തെകിലും ആകിയിട്ട് പൊരിച്ചോ
അത് ശരി മാന്തള് ആ ഉണക്ക മാന്തളു എനിക്കിഷ്ടാ
ആഹ പിന്നെ ഇവിടെ പട്ടത്തി മാന്തല എന്ന് പറയും മാന്തളു തന്നെ ഭയങ്കര വലുത്
ആഹ് ഉവ്വ്‌ ഉവ്വ്‌ മനസ്സിലായി മനസ്സിലായി അയിന്റെ വലുതല്ലേ ആഹ് ആ് ആ ശരി പ-
വദല
അങ്ങനെയാണ് പറയാല്ലെ അത് ശരി ആഹാ ഞാൻ കണ്ടിട്ടെണ്ടായിരിക്കും ഇവിടെ എന്താ പേര് പറയാന്നെനിക്കറിയില്ല. ആ ആഹാ.
ഇവിടെ ഒണക്ക മീന് മീനാന്നെ കൂടുതല് യൂസെയ്യാ.
കൂടുതലല്ലേ ആ ആ ആ മാന്തള്.
പിന്നെ ഈ സ്രാവ് അങ്ങനത്തെ മീനൊന്നും വേടിക്കാറില്ല. അതൊന്നും ഞങ്ങള് കഴിക്കാ ആ പക്ഷെ സ്രാവ് ഞങ്ങക്കാരിക്കും ഇഷ്ടല്ല. അതി വയങ്കര മണല്ലേ ആ മീനിക്ക് ആ മീന് വീട്ടി വച്ചിണ്ടെങ്കിലന്നെ അറിയാം.
ആ ഇവിടെ എടക്ക് വാങ്ങിച്ചിട്ട് വരും അയിന്റെ ഒണ ക്കലുണ്ടല്ലോ അയിന് നല്ല വെലയാണ്.
ആഹാ സ്രാവിനല്ലെങ്കിലും
അ ആഹാ വയങ്കര വെലയ ഞാൻ എനിക്കങ്ങനെ താല്പര്യല്ല പിന്നങ്ങനെ തേങ്ങരച്ച് മാങ്ങിയിട്ട് കറി വെയ്ക്കുമ്പോ അയിന്റെ ചാറ് കൂട്ടാനൊരു പ്രേത്യേക ടേസ്റ്റാ. അങ്ങനെയൊക്കെ കഴിക് അല്ലാണ്ട് ഇല്ല്യ. ഒണക്കല് പൊതുവേ കൊറവാ മാന്തല് വേടിക്കും പിന്നെ ചെമ്മീ വാങ്ങിക്കും എടക്ക്.
ആഹ ചെമ്മീന് ഞങ്ങളിവിടെ പാലരച്ച് കറി വെക്കും ഒണക്കെ ചെമ്മീൻ ഈരുമ്പമ്പുളിട്ടിട്ട് മാങ്ങട്ടിട്ടൊക്കെ വെക്കും. ഉം
ചമ്മന്തി അരച്ച അടിപൊളിയല്ലേ മാങ്ങയിട്ടിട്ട്? നല്ല ടേസ്റ്റ അത് മാത്രം മതി അ എടക്ക് ച്ചെടുക്കും. എടുക്കും ഇവിടെ അങ്ങനെ ചെയ്യും. അതാണെങ്കിലും മത് യടിപൊളിയ.
എന്നാ ശെരി പിന്നെ വിളിക്കാം.
ശെരിയാ